ആഹ് കേക്കാം. എന്നഅടു പേരുന്നു. കുഞ്ഞാണോ ഒറങ്ങിയോ
ഒറങ്ങുന്ന പോലെ കെടക്കുന്നു. ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു.
ആണോ ഉം ഈ ഈ സമയാവുമ്പോ ഒറങ്ങോ നിത്യേനെ അതോ
ഈ സമയം ഇന്നലെ ഒത്തിരി താമസിച്ചാ കിടന്നതേ
ആഹ്
അതുകൊണ്ട് പിന്നെ മഴയല്ലായിരുന്നോ രാവിലെ എഴുന്നേക്കാൻ മടിയാരുന്നു പിന്നെ വിളിച്ച് പൊക്കി അംഗനവാടി കൊണ്ട് വിട്ട് ഉം ആഹ് അതുകൊണ്ട് ക്ഷീണ അതുകൊണ്ട് ന്ന് നേരത്തെ കെടന്നു
ആണോ അപ്പൊ വൈട്ടൊറങ്ങോ
വൈകിട്ട് പാടാ വൈകിട്ട് അച്ഛൻ വന്ന് കഴിഞ്ഞാ രണ്ടൂടെ കളിയാ ഉം പതിനൊന്ന് പന്ത്രണ്ടാവും കെടക്കുമ്പോ
ആ അങ്ങന കടന്ന് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴ് മഴെകൂടെ ആവുമ്പോൾ എഴുന്നേൽക്കല്ലായിരുക്കും
അയ്യോ മഴയാന്നെ നമ്മക്ക് തന്നെ മടിയല്ലേ എണീ
അയ്യോ സത്യം മടിയാ
എനിക്കാണെങ്കിൽ മടിച്ച് മടിച്ച് പിന്നീം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ന്ന് പറഞ്ഞ് നോക്കി നോക്കി കെടന്ന്
ആഹ് രാവിലായി മഴം അല്ലേ
ആഹ് രാവിൽ രാവിലത്തെ മഴയന്ന് പറഞ്ഞാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാ ഒരു സുഖം ഉള്ളല്ലേ നമുക്ക് കെടന്ന് ഉറങ്ങാം.
അതെ
ഒരു ഞായറാഴ്ച ഒക്കെ കിട്ടിയാ ഒരു പത്ത് മണി നോക്കിയാ മതി
അതെ എത്ര നേരം വേണമെങ്കിലും കിടക്ക ഇപ്പ അങ്ങനെ പറ്റത്തില്ലല്ലോ
ഓ ഒട്ടും ഇല്ലെന്നേ ഇപ്പഴന്ന് പറഞ്ഞാ ഇവിടെ അമ്മേ ന്ന് പറയുമ്പോ ആറരയാവുമ്പോൾ പോവേ
ആഹ്
പിന്നെ ഇവിടെ ആം അച്ഛനുണ്ട് പിന്നെ ആ ഭർത്താവുണ്ട് പിന്നെ വെല്ലിമ്മയുണ്ട് പിന്നെ ഇവളുണ്ട്.
ആഹ്
ക്കേ എല്ലാർക്കും കഴിക്കാനും ഒക്കെ ഉണ്ടാക്കണ്ടേ
ആ അമ്മ പോയി കഴിഞ്ഞാ തന്നെ ഒള്ള ല്ലേ
ആഹ് ഞാൻ തന്നെയാണ് തനിക്ക് തന്നെ ചെയ്യുന്ന ഇഷ്ടാണ് പക്ഷേ ആഹ് ഈ നമ്മക്കൊന്നും ഉറങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അയിന്റെ ഇടയ്ക്ക് ഇവള് എണീക്കുമ്പോ ഇവള് കാര്യം നോക്കണം അങ്ങനെക്കേ ഉം ഞാനതാ പറഞ്ഞെ ഇപ്പയൊന്നും കല്യാണം കഴിക്കണ്ടന്ന്
ഹ് ഹ ആഹ്
കഴിക്കുന്നയിനല്ല നമ്മള് കഴി ച്ചി ചേ ചിലത് നല്ല ലൈഫ്ന്നേ ണ് അപ്പ ഞങ്ങടെ ഒന്നും നല്ലതല്ലെന്നല്ല പക്ഷെ നമ്മക്ക് ഒത്തിരി ഉ ഉത്തരവാദിത്തങ്ങളായി പോകുന്നെ അവര്ടെ കാര്യം നോക്കണം ഇവര്ടെ കാര്യം നോക്കണം എവിടെലും പോണോങ്കി ഉം ഇപ്പം തനിക്ക് എവിടെലും പോണോങ്കി അച്ഛനോടും അമ്മയോടും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പോരെ വിശദീകരണം ഒന്നും കൊടുക്കണ്ടല്ലോ.
വേണ്ട വേണ്ട
ആ ഇത് ഞങ്ങത്തൊക്കെ വിശദീകരണം കൊടുക്കണം. എന്ത് അമ്മേടെ വീട്ടിൽ പോവാണെ എത്ര ദിവസം നിക്കും. എന്ന് വരും.
ചോദിക്കു
ആഹ് അതൊക്കെ ചോദിക്കുന്നേ അതുകൊണ്ടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെയാ
ആഹ് ഇതിപ്പ ഞാന് ഇങ്ങനെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇനിയും പറ്റത്തില്ലന്ന് പറഞ്ഞ അമ്മ നിക്കണത് ഞാൻ പറ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളാൻ പറഞ്ഞു.
ആഹ് ഇപ്പ ഇരുപത്തൊമ്പതല്ലേ
ആഹ് ഇരുപത്തൊമ്പത്
ആഹ് ആഹ് ഇപ്പൊ കെട്ടാം
ഹും ഹും കൊഴപ്പഇല്ല ആ
ആഹ് കല്യാണം നല്ലതാണെ പിന്നെ നമ്മള് ചെല ല ജീവിതങ്ങൾ നല്ലതാ നമുക്ക് ഞങ്ങക്കെന്ന് പറഞ്ഞ എനിക്ക് ഇവിടെന്ന് പറഞ്ഞ ഇവിടെ ഞാൻ തന്നെ എല്ലാം നോക്കണം അമ്മ പോയിക്കഴിയു അമ്മ പോകുന്നോണ്ടേ
അതെ
ആഹ് ഞാൻ തന്നെ നോയി ഇപ്പ ഞാനൂടെ പോണം അല്ലേ ശരിയാകല്ലേ ഞാന് ഇവിടെ അകപ്പെട്ട് പോവും
ആഹ് തന്നെയാണ് മുമ്പോട്ടും ജോലി വേണൊല്ലോ.
ആഹ് ജോലി വേണം നമ്മളിപ്പ ഇങ്ങനൊക്കെ പറയും കുഞ്ഞങ്ങ് വളരും
അതെ പെട്ടെന്ന് വളരും ആവശ്യം കൂടുവല്ലേ
ഉം അതെ കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിക്കണം കേട്ടോ
പിന്നെ വിളിക്കും വിളിക്കും
ആഹ് പിന്നെ ആഹ് ഇനിയിപ്പ എന്താ ഇനിയിപ്പ ആരുടെലും കല്യാണം ഉണ്ടോ ഉടനെ
ഇനിയില്ല ഇനി ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തി പഠിച്ച വരിലേ ഒരാളുടെ കാര്യം ഒന്നും അറിയത്തില്ല ആഹ് ഒരാളുടെ കാര്യം ഒന്നും അറിയത്തില്ല. അവരുമായിട്ട് നമ്മള് വല്യ കോ വിളിയൊന്നും ഇല്ലേ ബാക്കി കുറച്ചു പേരെ ആട്ടുള്ളൂ കൂട്ട്.
ആഹ് അത് ഞാൻ പറഞ്ഞ ആഹ് കുട്ടിയല്ലേ
ആഹ് ഒരാള് അതെ അതെ
ആഹ് ആഹ് അത് ഞാനുമായിട്ട് നല്ല ആഹ് കൂട്ടായിരുന്നേ ഒരു സ് സമയത്ത്
ആണല്ലേ
ആഹ് കുട്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളും കരച്ചിലും ബഹളവും ഒക്കെ അല്ലായിരുന്നോ.
ആഹ് ഓ ആഹ് റ്റെ ആഹ് സമയത്ത് ആഹ് എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്.
ആഹ് സമയത്ത് ഞങ്ങടെ വീട്ടിൽ വരുവായിരുന്നു. എന്നോട് വന്ന് പറഞ്ഞിരുന്നോണ്ട് എന്റെ കൂടെ കയറി കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു അന്ന് നമ്മുടെ ആഹ് സൈഡില് എങ്ങാണ്ടല്ലേ ജോലി ചെയ്തെ എന്റെ അമ്മയൊക്കെ ജോലി ചെയ്തൊണ്ടിരിന്നെ ഒരു ഹോട്ടലിനടുത്തായിരുന്നു പുള്ളിക്കാരി ജോലി ചെയ്തൊണ്ടിരിന്നെ.
ആഹ് അതെ അതെ ഫസ്റ്റ് ജോലി ചെയ്തത്.
ആഹ് അതെ അതെ അപ്പൊ അതുകൊണ്ട് ഞങ്ങടെ വീട്ടിൽ വരാനൊക്കെ എളുപ്പമായിരുന്നേ.
ആഹ് അവിടുന്ന് എളുപ്പാ അല്ലേ
ആഹ് അങ്ങനെ വന്നിട്ട് കരച്ചിലും ബഹളം ഒക്കെ ആരുന്നു പിന്നെ ഒരു വി പിന്നെ പുള്ളിക്കാരി അതിൽന്നൊക്കെ മാറി പിന്നെ ഒരു വിവരവും ഇല്ല
ആഹ് ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നു.
ആഹ് അങ്ങനെ പോവുന്നേ അല്ലേ നല്ലത്. ഉം
പിന്നെ വേറെ എന്നാ ഒണ്ട് അതെ അടുത്ത വർഷത്തേക്ക് കാണുമായിരിക്കും
ആഹ് അടുത്ത വർഷം
അടുത്ത വർഷം പറയാൻ പറ്റത്തില്ല ഇനിയും സംസാരിച്ചൊക്കെ വരുമ്പോത്തേക്ക് ഈ വർഷം അവസാന ആകാനും സാധ്യതുണ്ട്
ആഹ്
ആഹ് എല്ലാം ആയി വരുന്നതേ ഉള്ളന്നേ നമ്മളങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ല.
ആഹ് ആഹ്
ആഹ് പിന്നെ നമ്മള് പെട്ടെന്ന് ആരോടൊന്നും പറയാനും പറ്റിലല്ലോ നമ്മുടെ നാട്ടുകാര്
അതെ
ആഹ്
പിന്നെ ബ്രോ കല്യാണം വല്ലോം പറയ ബ്രോക്കർ വഴിയാണോ
ആഹ് അങ്ങനെ ഒരെണ്ണം നമുക്ക് അറിയാവുന്ന ഒരാൾ വഴി വന്നതാ
വന്നതല്ലേ ആഹ് അത് പെ പെണ് പെണ് കണ്ടിട്ടാണോ
ആ കണ്ടു വന്ന് കണ്ടു ആ കണ്ടു സംസാരിച്ചു
ആ ഹ്ആഹ് ഉം ഉം പിന്നെ വേറെ എന്നാ ഒണ്ട്
വൈന്നേരത്തെക്കുള്ളതൊക്കെ ആയോ കാപ്പി കുടിക്കാനൊക്കെ സമയമായോ
ആയി വര്ന്ന് ഞാൻ പറഞ്ഞില്ലെ ഉച്ചക്കത്തെ എന്തായിരുന്ന്
വെല്ലിമ്മയും ആളും തന്നെയല്ലേ ഉള്ളൂ നിങ്ങള് രണ്ട് പേര് മൂന്നു പേരല്ലേ ഉള്ളൂ വീട്ടി
അല്ല അമ്മ ഇപ്പം വന്നായിരുന്നേ ആഹ് വന്നിട്ടുണ്ട്
ആണോ ആ
അതിപ്പോ അമ്മ ആ പോവായിരിക്കും അമ്മ അവിടുന്ന് കൊറച്ച് മീൻ കിട്ടിയായിരുന്നു എന്തായിരുന്നൊരു മീൻ എന്നാ ഈ മുള്ളൊക്കെ ഉള്ളൊരു മീനില്ലേ കാരിയോ കാ ആ അല്ല പുല്ലൻ പുല്ലൻ പുല്ലൻ
പുല്ലൻ ആഹ്
ആ അത് കൊറെ കൊണ്ടുവന്നിട്ടുണ്ട് അതാ
ഭയങ്കര പാടല്ലേ അത്
ആ അതിന് ഭയങ്കര വെട്ടാനും അതുപോലെ തന്നെ അത് ഭയങ്കര മുള്ളാ അപ്പടി മുള്ളുള്ള മീനാ
മുള്ളുള്ള മീനാ ഇനി അത് ഇപ്പ ശരിയാക്കണായിരിക്കും അല്ലേ
ആ അതിന് ശരിയാക്കണം അതിനി നമ്മൾ വല്ലെ കല്ലേ വല്ലോം കൊണ്ട് തേക്കണം
ആഹ് അങ്ങനത്തെ മീനാത്
ആഹ് അപ്പൊ എന്നിട്ട് അതിന്റെ ചേതുമമ്പലൊക്കെ കളഞ്ഞിട്ട് പിന്നെ വെട്ടാൻ പാടില്ല അത് അത് കള ആ അത് വറത്ത ആ അത് കറി വെക്കത്തില്ല അത് കറി വെച്ചാ മുള്ളല്ലേ
മുള്ളാ വറക്കുന്നതായിരിക്കും നല്ലേ അല്ലേ
ആഹ് അത് എണ്ണയ്ക്കകത്ത് കോരി വറക്കണം അപ്പം മുള്ളല്ലാം വറുത്ത് കിട്ടും അപ്പൊ പ്രശ്ന ഇല്ല ഉം ആ അഴിച്ചിട്ടില്ലേ മീൻ
ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ലത് ഇവിടെയൊട്ടും അങ്ങനെ കിട്ടാറില്ലെന്ന് തോന്നുന്നു ഞങ്ങ അങ്ങോട്ട് അങ്ങനെ ആ മീൻ കിട്ടാറില്ല ആണല്ലേ ആ ആ തോട്ടുമീനാണോ അത്
ആന്ന് തോന്നുന്നു അതീ ഗർഭിണികൾകൊക്കെ കഴിക്കാലോ അങ്ങനത്തെ എന്തോ ആ തോട്ട് മീനാ തോന്ന് കേട്ടോ
ആണല്ലേ ആ ഇവിടെ അധികം കിട്ടാറില്ല
ആ ഞങ്ങളത് പ്രസവം കഴിയുമ്പോഴേ നമുക്ക് ഈ പ്രസവ രക്ഷാന്ന് പറഞ്ഞില്ലേ
ആഹ്
ആ സമയത്തൊന്നും അങ്ങനെ മീനൊന്നും കഴിക്കാമല്ലെ ആ ആ സമയത്ത് ഈ മീൻ കഴിക്കാം ഈ ആഹ്ഈ മീൻ അന്നൊക്കെ ഈ മീൻ കറി വെച്ചൊക്കെ തരുമ്പോം കഴിക്കുയിരുന്നു
ആണല്ലേ
അപ്പൊ എണീറ്റതാ
ആണോ ആഹാ
എന്നാ ആ പിന്നെ അമ്മക്കൊക്കെ എങ്ങനെയുണ്ട് സുഖാണോ
ആഹ് അമ്മയ്ക്കും കൊഴപ്പൊന്നുമില്ല സു സുഖായിട്ടിരിക്കുന്നു പിന്നെ ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങള ഉണ്ടായിരുന്നേ അത് ആശുപത്രിയിലൊക്കെ ഇങ്ങനെ പോയി കാണിച്ചൊക്കെ ഇരിക്കുന്നു മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കും
ആഹ് ആഹ ഹഹ
ആ അത് നേരത്തെ തോട്ടുള്ള സന്ധിവാദംല്ലേ അങ്ങനത്തെ അസുഖയിരുന്നു സന്ദിവാദം അതാവുമ്പോ അവർക്ക് ഈ മഴ പറ്റ ത്തില്ല കാലാവസ്ഥ
ആഹ് ആ ഹ്ആഹ് അതെ അതെ അതെ ആഹ് ചിലർക്ക് ഇ ടൈലേക്കൂടെ ഒന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ ഏഹ് എന്റെ അമ്മയ്ക്ക് അങ്ങനെ അമ്മയ്ക്ക്ടൈലൊന്നും പറ്റത്തില്ല
പറ്റതില്ലല്ലേ ആഹ് അതെ തണുപ്പാ
ത്തണുപ്പാ തണുപ്പാ ആഹ് അമ്മക്ക് ഈ വാദത്തിന്റെ പ്രശ്ന ആണോ
ആഹ് വാദത്തിന്റെ പ്രശ്ന ഇപ്പൊ മരുന്ന് കഴിച്ച ഒരുപാട് മാറ്റംണ്ട് കേട്ടോ
ആഹ് ആഹ് എന്റെമ്മക്കും അതിന്റെ പ്രശ്നം വാദത്തിന്റെ അല്ല അല്ലാതെ ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഉം അമ്മ ആശുപത്രിയിലൊക്കെ ആയിരിന്ന്
ആണോ ആഹ് ഞങ്ങടെ അമ്മ നേരത്തെ ഇപ്പോ വഷ്ലായി ഇപ്പൊ കുറേ വർഷയിട്ട് നല്ല മാറ്റഉണ്ട്
മാറ്റഉണ്ടല്ലേ
മാറ്റഉണ്ട്
ആഹ് ആഹ് പിന്നെന്നാ കുഞ് എണീട്ടില്ല ഞാൻ കുഞ്ഞിനെ എടുത്ത്
ആണോ
ആഹ്
അംഗൻവാടി പോയിട്ട് എങ്ങനെയുണ്ട് ബെഹളാണോ തോ
അങ്കമ്പാടി പോയിട്ട് വഴക്കൊന്നും വഴക്കുണ്ട് എന്നാ വഴക്കില്ല
ആണല്ലേ ഇരുന്നൂളും രാവിലെ എപ്പൊ കൊണ്ടു വിടണം അപ്പൊ
രാവിലെ ആം ഒരു പത്ത് പത്തര
ആണല്ലേ അടുത്താണോ കൊണ്ട് വിടുകയും വരുകയും ചെയ്യാന എളുപ്പം
ആഹ് അടുത്താ ഒത്തിരി ദൂരല്ല കേറെ അഞ്ച് മിനിറ്റ്
അഞ്ച് മിനിറ്റ് ആഹ്
അയ്നിടക്ക് അമ്മ വന്ന അമ്മയോടൊന്നും അമ്മ വന്ന ഏതാണ്ടൊക്കെ ചോദിച്ചു ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല ആഹ് ഇപ്പൊ അമ്മേനെ ഒന്ന് വിളിക്കണം
അമ്മേ പ്പെ പോവോ ഇല്ലല്ലോ
അമ്മ പോയി ഓട്ട ഓട്ടോയിലാ വന്നത്
ആഹ് അയിന് മാ മീൻ തരാൻ വന്നായിരിക്കും അല്ലേ
ആഹ് മീൻ തരാൻ വന്നാ വന്ന് പോയി ഫ്രിഡ്ജ് വെ വേച്ചിട്ട് പോയി എന്നോട് എന്തൊക്കെയോ ചോദിച്ചേ ഞാനൊന്നും പറഞ്ഞില്ല
ആണോ ഇത് കഴിഞ്ഞ് ഇനി വിളിക്കണ ആയിരിക്കും അല്ലേ
ആഹ് വിളിക്കണം വിളിക്കണം ഒന്ന് വിളിക്കാൻ വേണ്ടി പോവാ ഞാനയിനി ഇങ്ങനെ നോക്കുവായിരുന്നു
അങ്ങ് പോയോ അതോ?
അമ്മ അങ്ങ് ഓട്ടോക്കേറി പോയി.
അടിത്തന്നെയാണോ?
ആഹ് ഇവിടന്നടുത്താണേ ഞാനന്നാ ഒന്ന് വിളിക്കാൻ വേണ്ടി പോവായിരുന്ന്.
ആഹ് ന്നാശെരി വ് വിളിച്ചോ അമ്മേ വിളിച്ചോ.
ആഹ് ന്നാശെരി ഓക്കേ എന്നാ നി കൊറെ കഴിഞ്ഞിട്ട് വിളിക്കാവേ ആഹ് ശെരി.